ആള് ഇല്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തായി സുഖണോ വേറെ എന്തൊക്കെട്ട് വിശേഷം എങ്ങനെ പോന്നു മഴ നന്നായി മഴ വെച്ചു ഇപ്പ അങ്ങോട്ടൊക്കെ മഴ ഇടോ ആഹ് നല്ല മഴയാണ് ഇപ്പൊതാ മഴ ആഗ് ഭയങ്കര മഴയാണ് ഇരുട്ട് കെട്ടിയിട്ടുണ്ട് ചായയൊക്കെ കഴിഞ്ഞോ എന്ത് ചായക്കെല്ലാം കടിയൊക്കെ ഉണ്ടാക്കി മക്കള് സ്കൂള്ന്ന് വന്നോ
ഉണ്ടാക്കിയില്ല കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഇങ്ങള് ആ ഇങ്ങളെന്തോണ്ടാക്കി
ഞാന് ഒന്നും ഉണ്ടാക്കില്ല ഇതന്നെ കഴിച്ചതാന്ന് ബേക്കറി ഐറ്റംസ് ഉണ്ടായി. പിന്നെ അജൂറ് എന്ന് പറയും. പിന്നെ ബിസ്കറ്റ് അങ്ങനത്തൊക്കെ കഴിച്ചതാ. ഇപ്പകഴിച്ചിട്ട് ഏണിറ്റതെ ഒള്ളു. നിങ്ങളാ, അതാ മഴ വന്നു ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ന്നുണ്ടോ?
അതെയോ, ഞമ്മള് പറയണ ഒന്നും കേൾക്കുന്നില്ല?
അലോ
ഹലോ ആഹ ഇങ്ങള് പറയണ കേക്കണ്ട്.
ഹലോ
ആഹ ഞമ്മള് പറയുന്ന കേക്കണില്ല?
കേൾക്കുന്നില്ല.
ഏഹ് ഇങ്ങള് പറയണേ ഞമ്മള് കേക്കണ്ട്.
കേക്കന്നോണ്ട. അത് ഇവിടെ മഴയാണ്. ഭയങ്കര മഴയാണ്.
ഏ മഴ പെയ്തോ. ഇല്ലില്ല മഴയില്ല. ഏഹ് ശരി.
ബ പണിയൊക്ക കഴിഞ്ഞോ? എന്താ ചായകൊക്കെ
എങ്ങനെ?
ചായക്ക് എന്തൊക്കെയ ആക്കിയത്?
ചായക്ക് ഞമ്മള് ഒന്നും ഉണ്ടാക്കിട്ടില്ല. മക്കള് വന്നപ്പോ ചോറാ കൊ ല്ലാ.
അപ്പൊ പിന്നെ ഞങ്ങളൊന്നു ണ്ടാക്കിട്ടില്ല ആഹ. കറണ്ടു പോയൊ. ഓ മഴ പെയ്താ കറണ്ട് പോവോ. തന്നെ ഞമ്മള് പറയണൊന്നും കേക്കണില്ല?
നമ്മള് പറിണൊന്നും കേൾക്ണ്ല്ല്യങ്ങള്, ഹലോ. നമ്മള് പറിണതോന്നും കേൾക്ണില്ലേക്ക്യ. പറീണത്കേൾണില്ലേയ് ക്ക ല്ലെ.
ഹലോ.
ഹലോ ങ്ങള് ങ്ങള് കേക്ണില്ല്യ നമ്മള് പറീണത്.
ഇല്ലില്ല കേക്കുന്നില്ല. ചെറങ്ങനെ കേൾക്കുന്നു ചെറിയ സൗണ്ടില്.
അതെയോ ആഹ് ആഹ്.
ആഹ സൗണ്ടേ ഇല്ല്യല്ലോ.
അത് എന്താവോ പ്രശ്നം.
ഏതാ.
ഇവിടെ ഇങ്ങള് പറയണൊക്കെ ഞാൻ ശരിക് ക്ലിയറായിട്ട് കേ ആഹ് അതെ ആ ക്ലിയറായിട്ട് കേക്കണണ്ട്. എങ്ങനെ?
ആ സൗണ്ടേ ഇല്ല. ചെറിയ സൗണ്ട് കേക്കുന്നു നിങ്ങള്ത്. ചെറുങ്ങനെ കേൾക്കുന്നു മുവ പറഞ്ഞത്. പ്പൊ മനസ്സിലായിട്ടേ എന്ത് ചായക് ന്നല്ല പറഞ്ഞത്.
ചായൊക് മ്മളൊന്നും ണ്ടാക്കിട്ടില്ലെന്ന്.
ആഹ എന്തുണ്ട്.
ആ ഏഹ് അവിടെന്താണ്ടാക്കിയേ?
വ്യ
അവിടെ അവിടൊന്നും ണ്ടാക്കിട്ടില്ലല്ലോ?
ഏതാ
അവിടെ ഒന്നുണ്ടാക്കിട്ടില്ലല്ലോയ്ക..
ഇല്ല ഇല്ല നിങ്ങെന്തുണ്ടാക്കിയതാ.?
ഇല്ല്യ ല്ല്ഒന്നുണ്ടാക്കിട്ടില്ല..
അതെ ഇപ്പൊ കൊറച്ച് കേക്കുന്നു പഷെ കേക്കുന്നേയില്ല ചെറുങ്ങനെ സൗണ്ട ആണ്.. രാത്രിത്തേകു ണ്ട ഭക്ഷണോക്കെ ആയോ..
ആഹ ഞങ്ങള് ഉച്ചക്ക് വെക്കണന്നെ.. ചോറും കറിം മ്മ്ഹ് അതന്നെ നമ്മള് ബീ ആഹ് നിങ്ങളവിടെന്താ കഴികല് ഉച്ചക്ക് രാല്ല രാത്രി..
രാത്രി അപ്പോം ആണ് പത്തിരി.. കറി കട്ല കറി മ്മ് അപ്പത്തിരി ചൂവാണ് നിങ്ങകൊ.. ചോറന്നെ രാവിലെ വെക്കും ചോറലസ്..
ഞമ്മള് ചൊവ് നമ്മള് ചോറില്ലെങ്കി പിന്നെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുക്കെണ്ടാക്കും.. ഇല്ലെങ്കില് പഷെ ന്ന്പ്പോ ആഹ്‌.. ആഹ് ഇന്ന്ണ്ട് പഷെ ഞാൻ ചോറ് കഴിക്കല്ല്യ കു ഏ ശരി എല്ല ഞാൻ ചോറ് കഴിക്കലില്യ കല്യാ..
ഇല്ലയോ..
ഞാന് ഞാരാത്രി ചോറ് കഴിക്കലില്ല്യ
അപ്പവെന്താ കഴിക്കല് ചപ്പാത്തിയൊ..
ഞാനന്തെങ്കിലുക്കെങ്ങനെ ഹ്ഹ് പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നു..
അതെയാ
ആഹ്‌ അയപ്പ് അല്ല ഞമ്മളിപ്പോ ഒരാഴ് ചായിട്ട് നിർത്തിയതാ ഒന്നൊന്ന് കൊറക്കാൻ മാണ്ടി നോക്കാണേ..
അഹങ്ങനെ തടി കൊറക്കാന മ്മ് മക്കളെല്ലാം..
മക്കള് മൂന്നാള്..
മ്മ് ആ എ എത്രലാ പഠിക്കുന്നത് സ്കൂളൊക്കെ..
സ്കൂളിലെ ഒരാള് പ്ലസ് വൺ ഒരാൾ അഞ്ചാംക്ലാസ്സില് ഒരാള് യുകെജില്..
അതെയാ..
അവ്ടെ അവ്ടെ..
ഒമ്പതാംക്ലാസ്സില് മോന് ഒമ്പതാം ക്ലാസ്സി മോള് അഞ്ചാംക്ലാസ്സില് പിന്നെ ചെറിയ കുഞ്ഞിയാ എട്ടാം മാസായ കുഞ്ഞി ആണ്
ഏഹ് ശെരി അത് എന്താ മോളോ മോനോ?
മോളും മോന് മോന്
ഏഹ് ശെരി ഇ ഏഹ് ശെരി ഇപ്പന്താ എറ്ങ്ങാ ഒറ്ങ്ങാ അല്ല എർങ്ങ
ഇതല്ലതാണ്ച്ചി കരച്ചെല്ലതൊട്ങ്ങി അത് ഒറക്കില്ല ഇന്നു ഒറങ്ങിറ്റെയില്ല. ഓർക്ക് അങ്ങൻത്തെര്തില്ല ഉം ഇപ്പൊ കളിക്കുന്നത് പ്രായല്ലെ രാത്രിയും തീരെ ഒറ്ക്കി
ഓഹ് രാത്രി രാവലിയൊർങ്ങാഞ്ഞ ബുദ്ധിമുട്
ആഹ് ഭയങ്കര ബുദ്ധിമുട്ട ആഹ് ഒറങ്ങ് ണ്ല്ല എന്തെങ്കൊരു സൗണ്ട്കേട്ട അപ്പെൺച് അഞ്ച്മിൻറ്റൊറ്ങ്ങും പത്ത് മിൻ സൗണ്ട് കേൾക്കാകഴിയ്യൂല്ലാ ഇന്ന്പ്പി ഒർന്ന്ട്ടില്ല തിന്നൊന്നുമില്ല അങ്ങനെയ തിന്ന്ണൊന്നുംല്ലാ എന്തും
ഏഹ് ശെരി എന്ത എന്തൊക്കെ ഫുഡ്ങ്ങള് കൊടുക്കല് കുട്ടിക്ക്
ഇപ്പൊ നമ്മകഴിക്കുന്ന ഭക്ഷണംതന്നെ കൊടുക്കുന്ന അപ്പം ചോറ് കറികളു എല്ലാം നമ്മക്ക് കൊട്ക്കണം പിന്നെ റാഗിപൊ ആഹ് ഇപ്പ ചോറ്ന്ന് ആറ്മാസം കഴിഞ്ഞയ്ഞ്ഞ മ്മക്ക് എന്തു കൊടുക്കാപറ്റുവല്ലോ
ആഹ്ആഹ് ആഹ്
ആദ്യം മുത്താറി കൊടുത്തുകൊണ്ടുണ്ടായി കുക്കീത്ക്ഷെ കഴിക്കുന്നില്ല. പിന്നെഞാമതിയാക്കി ഇപ്പതണുപ്പല്ലെ മുത്താറി.. അങ്ങനെ മത്യാക്കി പിന്നെ ഞമ്മ കഴിക്കുന്നതന്നെ കൊടുത്ത് കായൊക്കെ ജൂസകിട്ട് കൊടുത്ത്ങ്ങൊന്നും കഴിക്കുന്നില്ല ഈ കായിവേവിച്ചിട്ട് പുഴുങ്ങിട്ട്
പൊടികളൊന്നും കൊട്ത്തിട്ട് കടി കഴിക്ണില്ല്യ
ആഹ് പൊടി ഒന്നേകൊട്ത്തിനു റാഗിപ്പൊടി മാത്രം ബേബി വിറ്റാന്റെ റാഗിപൊടി ല്ലെ അത് അത് കഴിക്ക്ന്നില്ല രണ്ട് മൂന്ന് കുപ്പി കൊടുത്ത് കഴിക്കുന്നില്ല അങ്ങനെ ഇപ്പൊ ഇത്കൊട്ക്കാന്തൊട്ങ്ങി ഞമ്മ കഴിക്കുന്നതന്നെ കൊട്ക്കാന്തൊട്ങ്ങി
ഓഹ് അങ്ങനെ സെർല്ല ർക്കൊ അങ്ങനെന്തെങ്കിലൊക്ക കൊട് തൊക്ക്യുടെനിയോ
ഇല്ല ഇല്ല അതൊന്നും കൊടുത്തില്ല കഫം ഭയങ്കരം കഫം
ആഹ് ആഹ് ആഹ് അപ്പഅന്നും പറ്റൂല ആഹ് ആഹ്
ആഹ് അപ്പങ്ങൻത്തെ സാധനങ്ങളൊന്നും കൊടുക്കാനും പറ്റൂല്ലേ എങ്ങനെ
അല്ലെങ്ക നമ്മ കഴിക്കുന്നതന്നെ കൊടുത്തെങ്കും കഫൊന്നെ എന്ത് കൊടുത്തെങ്കും കഫന്നെ എന്ത് കൊടുക്കും പിന്നെ എന്ത് കൊടുക്കുന്ന് കൊടുക്കാന് നമ്മ കഴിക്കുന്ന പച്ച ചക്കറി അങ്ങനെ കൊട്ക്കാ കോയി എർച്ചിനൊന്നുംപ്പൊ കൊടുക്കുന്നില്ല മറ്റ ചർ പച്ചക്കറികളും നെല്ച്ച്‌ ഞമ്മ ഇങ്ങനെ പീങ്ങിട്ട് നെല്ച്ചിട്ട് ജ്യൂസട്‌ച്ച്‌
ആഹ് ഏഹ് ശെരി
ഉം
ആഹ് ജ്യൂസട്ച്ച മെല്ലെ ഒന്ന് വേവിച്ചാണ്ട് ജ്യൂസട്ച്ച് കൊടുത്താ മതി
ആഹ് ആഹ് അത് കഴിക്കുന്നില്ല
അങ്ങനെ കായ് കാരറ്റ് ഒക്കെ നോക്കി അത് കഴ
ആഹ് ആഹ് ആഹ്
പിന്നെ ഞമ്മ ഇങ്ങനെ കറി കൂട്ടിട്ട് കഴിക്കുന്ന ഭക്ഷണല്ലോ പച്ചക്കറി അങ്ങനെ അത് പിന്നെയും കഴിക്കും അങ്ങനെ ചെയ്യ്ന്നുണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്രായ ത്തിലൊന്നും ഉപ്പും ഇന്തൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയതല്ലേ
അഹ് അല്ല ആറുമാസം കഴിഞ്ഞാല് എന്ത് കൊടു ന്നല്ല പറയുന്നത് പച്ചക്കറിയൊക്കെ ജ അധികം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നില്ലേ ആഹ് അവനൊരു ഇത്
കല്ഞ്ഞങ്ങൾ തൈ തൈര്
ഇല്ല ഇല്ല തൈര് കൊടുക്കാൻ പറ്റോ
തൈര് കൊടുക്കുന്നേന് ചെറിയ കുട്ടിൾക്ക് തൈരും ചോറും കൊടുക്കുന്നേൻ പ്രശ്നം ഇല്ലല്ലോ തൈര് നല്ല സാധനല്ലേ ആഹ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുല്ലേ ഉപ്പില്ലാതെ തൈര് കൂട്ടി ചോറ് കൊടുക്കാമന്ന് ഞാൻ കേട്ട് പറഞ്ഞ കേട്ടിട്ട് എൻന്റെ മോൻ ചെറുതായിന്നിങ്ങനെ അവിടെ അടുത്തുള്ളവലൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമനി
ക്കലുണ്ടാ അമ്മ തൈരന്നും കൊടുത്തിട്ടില്ല ഞാനമ്മ കഴിക്കുന്ന ഇങ്ങനെ കടുമ്പ്, ദോശ, പത്തിരി, ചോറ് അതിന്റെ ഒക്കെ ഒന്നും കടലക്കറി കൊച്ചക്ക
ആഹ് അതിങ്ങൾ ഞ് എവിടെയങ്കിലും എന്ത ആശുപത്രിക്കൊക്കെ പോകുമ്പോളേ കാണിച്ച് നോക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കില് മതി ഡോക്ടറോട് അങ്ങനെ പറ്റുമോന്ന്
അതെ ആഹ് തൈരും കൂട്ടീട്ട് കൊടുക്കാൻ പറ്റന്ന് നാല
ഏഹ് ഞാന അങ്ങനെ കേട്ടണ് നമ്മളെ എന്റെ മോൻ ചെറുതയാന്ന് നമ്മള അടുത്തുള്ളൊരു ഉം പിന്നെ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു മാഷും ഫാമിലിയും ഉണ്ടായിനി അവിടെ അടുത്ത് അപ്പൊ അവര് പറഞ്ഞിങ്ങനെ തൈര് കൂട്ടി കൊടുക്കു പറഞ്ഞാണ്ട് ഒരീസം അങ്ങനെ പറഞ്ഞ തന്നന് ഉം ചെറിയ കുട്ടിൾക്ക് ഇങ്ങനെ കൊടുക്കണന്നൊക്ക പറഞ്ഞ്ണ്ട് നിങ്ങള് ചോദിച്ചു കൊടുത്തോളി നമ്മളേ ഞാൻ പറഞ്ഞകൊടുക്കണ്ടിട്ടോ ഞ ഇണ്ടോ? ഇടേ ആശുപത്രിക്കൊക്കെ പോവുമ്പോൾ ചോയിച്ചാണ്ട് കൊടുത്താമതി
അതെയ
ന്നാ പിന്നെ പേടില്ലല്ലോമ്മക്ക്.
ആഹ് ആ ഭയങ്കര മഴയ. ഇതെന്താക്കിയേത പാഴ്ത്തക്ക- ഉം.. പി വേറെ എന്താ
ഒക്കെ വന്നീലേയ്ക്ക മറ്റേവലൊക്കെ വന്നീലേ മക്കളൊക്കെ? ഏഹ് പോയോ എ ആഹ് ആ ആ ആ.
ആ മദ്രാസിലൊക്കെ പോവൻ കഴിഞ്ഞോ മദ്
വല്യോള് മദ്രസ് കഴിഞ്ഞണേ വല്യോള് മദ്രസ് കഴിഞ്ഞണ്.
കൈനോ എന്റെ മോന ഇപ്പൊ പോവാങ്കിത രാത്രിയാണ്. നി ഒമ്പത് മണിയാവ വരുമ്പോ മോൾക്ക് രാവിലെയ.
ഏഹ് എന്റെ മോള ആതേമാതിരി- രണ്ടാമത്തോളം ഇപ്പൊ പോയി രാത്രിയാണ്പ്പ ഒമ്പത് മണി ഒുമമ്പേരൊക്കെ ആവുമ്പോ എത്തണെങ്കില്.
അഹ്ചെറുത്-
ചെറുത് ഒന്നാം ക്ലാസ്സില് മദർസില്. ഇകൊല്ലം ചേർത്തതാണ് ആ മോനേ.
ആഹ് ആഹ് ഒന്ന് രാവിലെന്നെ മൂന്ന്-
രാവിലെന്നെ എണീറ്റ് പോവാനൊക്കെ എന്താ മടീ അറിയോ ഒരു മയേം കൂടി പെയ്തപ്പളെ അതി ക്കൊര് എന്താണ് നോക്കണ്ട.